പണി എത്ത പണിയൊക്കെ കഴിഞ്ഞഞ് ഇങ്ങനെ കുത്തർക്ക്
ഏ എല്ലാ പണിം കഴിഞ്ഞപ്പോ
ആഹ് ഒക്കെ കഴിഞ്ഞ്
ഉം ങ്ങളെ പണ്യൊക്കെ കഴിഞ്ഞോ
ന്റെ പണി കഴിഞ്ഞിട്ടില്ല കയ്യാൻ പോവആഹ് ചോറും കൂട്ടാനൊക്കെ ആയി നി ക്ലീനിങ്ണ്ട്
ആഹ്
ആഹ് പിന്നെ ചായേ
ആഹ് ആഹ്
ആ പിന്നെ എന്തൊക്കെയാണ് എന്നിട്ട് വിശേഷം
വിശേഷത്ത അങ്ങനെ പോ ഏഹ
എന്ന് എന്താ ഫുഡിന് സ്പെഷ്യല്ണ്ടാ
ഏഹ്
സ്പെഷ്യലോണ്ടോ
സ്പെഷ്യലൊന്നുല്ല മീന് ണ്ട് കറിണ്ട് ചോറുണ്ട്
ആഹ്
ആ
ഉപ്പേരില്ലേ
ആഹ് ഉപ്പേരി ആ ഉണ്ട് കേബേജ് ഉപേരിണ്ട് അയ്ലമീൻ ക ഉം കറിവെച്ചതും പൊരിച്ചതും ഉണ്ട് അവിടെ എന്താ
ഇവിടാ മത്തി കറിച്ചണ്ട് പൊരിച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങന്റല്ലല്ലേ
ആഹ്
അത് പരിപ്പൊക്കെട്ടിട്ട് തേങ്ങ അരച്ചിട്ട്
ച
ബണ്ട് ആ
ഉം
സാധനെ പിന്നെ അചാറ് പപ്പടൊക്കെണ്ട് എല്ലാരും പോയി ഉം... ക്ലീനിങ് ആണ് ഇനി അടുത്ത്. എന്റെ കുളിക്ക്..... പിന്ന ഉണ്ടാവും അല്ലെ??
കുളിയൊക്കെ കഴിഞ്ഞിക്കണ്. മഴയുണ്ടോ അവിടെ?
ഇല്ല്യ, വെയില് വെയിലു...
ആഹ്, ഇവിടെ എടക്ക് വന്ന് പോകണ്ട് മഴ.
ആഹ് ഇവിടെ ഇപ്പ ഇല്ല. രാവിലെ പോയതാ.
ആഹ്! !
ആഹ്! മഴ വരുവാണോ ആാവോ?
ആഹ്! !
ഇന്നലെ പോയിക്കണ് പറ്റേ, എന്നിട്ട് രാവിലെ ഒന്നു ഇങ്ങനെ......
രാവിലെ ഇപ്പളൊക്കെ കൊറച്ചു നേരം നല്ല മഴ ആയി പോയി..... പെയ്യുമ്പം നല്ലം പെയ്യണ്ട്, പിന്നെ ഇല്ല കൊറച്ച നേരം ഉള്ളൂന്ന് പറഞ്ഞു....
ആഹ് അതന്നെ! പിന്നെല്ലേന്നു.... ഉം... പെയ്യ്മ്പോ പെയ്യട്ടെ! !
ആഹ്! ഹ്ഹ ഹ്ഹ ഹ! ഇത് പോലെ കാലല്ലേ?
ആഹ്! അതന്നെ! പിന്നെ എന്തോ ക്കെയണെന്നിട്ടു??
പത്തടിക്കത്തേ കുടിച്ചരുണ്ടോ..?
പത്തയിന കുടിക്കളൊക്കെ ഉണ്ട്. എന്റെ പണി കഴിഞ്ഞാല് കുടിക്കോളൂ ഇനി
ആഹ്! !
ആഹ്! കുടിക്കാൻ കുത്തിരുന്നാൽ പണി ചെയ്യണടോ
ഹം... പണി കഴിഞ്ഞില്ലോ സമാധാനം ഉണ്ടാവലല്ലേ?
ഇല്ല്യ.. മോനവിടെണ്ട് മൂത്ത.... മുത്തച്ഛന്റെ വീട്ടിലിപ്പൊ ഇനിപ്പ അങ്ങോട് വരും കറി ഇല്ല...
അപ്പൊത്തിനൊക്കെ വേഗം കഴിക്കൊക്കല്ലേ..
ആഹ്... പെരിയലൊക്കെ കണക്കാണ് ഇ തലവേദനുണ്ട്.
ആഹ്! !
ആഹ്... ഹ്ഹ കേട്ട്... പിന്നെ എന്തൊക്കെയ...
അന്നത്തെ അന്നത്തെ പരിപാടിയൊക്കെ ഉണ്ട്.... ഒ തിങ്കളാഴ്ചല്ലേ എല്ല തിങ്കളാഴ്ച... ല്ല കല്യാണംക്കെ എന്തോട് ചോദിക്ക്യ
ആ പഴയ പരിപാടികളൊന്നുംല്ല. മനക്ക് ഇണ്ടവിടുല് കറങ്ങാൻ പോണ്ട.
കൊടുക്കുവാണിവിടെ ങ്ങനെ കൊടുക്കാർ
ഏഹ് എടക്കയിലക്കെ പൊയ്ക്കൂടെ മഴയായിട്ട്
ആഹ് ഇമ്മടെ കെട്ടിയോൻ പോയതന്നെ ഇളയമ്മേടെ കെട്ടിയോൻ പോയത് തന്ന
ആഹ് നിങ്ങള് ബസ്സിലൊക്കെ പോക്കൊണ്ടാ?
ബസ്സില്ലോ?
ആഹ്
ബസില് ഞാൻ പോവലുണ്ട്
ന്താ?
ഞാൻ പോവലുണ്ട് ചെലയ്ൻ കൂടെ കറങ്ങാന്, കോളേജ്ക്ക അങ്ങനൊക്കെ ആകുമ്പോ ബസിൽ പോവല്
എന്നും നമ്മളൊന്നും അങ്ങനെ പോവുലല്ലേ?
ഏഹ് ഇവിടിന്നു പോകുമ്പോ വെച്ചാല് ഈ ഒന്നല്ലേ ക്ലാസ് കഴിഞ്ഞി നേരെ ഇങ്ങട്ട് വരിക അങ്ങനാവും അല്ലെങ്കിൽ രാ മാപ്പിളാകിതരും ഇവിടെന്ന് നേരെകൊണ്ടുവിടാൻ വരും.
ആഹ് ആഹ് അങ്ങനെയക്കെല്ലേ?
പിന്നെ ബസ്സിനു വേ കേറി വര്ണം എന്നുണ്ടെങ്കിൽ, എനിക്ക് രണ്ട് ബസ്സ് കയറി വരണം.
ആഹ് അഹ്
പിന്നെ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടോർക്ഷ വിളിച്ച് വര്ണം.
ആഹ് അപ്പൊ ആ പൈസ തന്നെ വണ്ടിക്കാവൊള്ളൂ.
ഉംഹ് കൊടുന്നാക്കി തരു മാണം.
ആഹ് കാറൊക്കൊണ്ടാ വീട്ടില്.
ആഹ്മ്
ആഹ് പിന്നെപ്പെന്തിനാ?
അതൊന്നുണ്ടായീല പോവോം വരോം ഒക്കെട്ട് കാര്യം ഉംഹ്
ആഹ് അതന്നെ. അപ്പ പിന്നെവാ ഞങ്ങൾക്ക് ബൈക്കൊള്ളു വണ്ടി കാറൊന്നില്ല.
ആഹ്
ആഹ് ഞങ്ങക്ക് കാർ തുല്യമില്ലാതെ താല്പര്യ ഇല്ല പോവാന് ഏഹ്
ഛർദിക്കുംന്ന് വിചാരിച്ചിട്ടോ ഉംഹ് ചെലോൽക്ക് ളള. പ്രശ്നാണ് പക്ഷേല്ലേ അത് ചെല സ്മെല്ലൊള്ളു ചെലതൊന്നും കുഴപ്പല്ല.
ആഹ് സ്മെല്ലത് പറ്റണില്ല അതാണ്.
ഉം ഇനിക്കും സ്മെല്ല് പറ്റൂല ചെല്പ്പോ എ നല്ല തലവേദനൊക്കെ എടുകും ഇന്ന് രണ്ട് മിനുറ്റായ മതി ഇൻക്ക് അപോത്തിന് തലവേദനിടു
എടുക്കും ആഹ് അതന്നെ.
കൊറചേര തുറന്നിട്ടിട്ട് പിന്നെ അത് അടക്കാണെ കൊഴപ്പല്ല സ്മെല്ല് പോയി കിട്ടും അല്ലാഞ്ഞാല് ഇൻക് നല്ല പ്രശ്ന.
അങ്ങനെ നാത്തൂമാരൊക്കെ കൂടെ മക്കള് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയും എസി ഇട് ഇതിന്റെ അനിയത്തിന്റെ. മാപ്പിള്ള മാപ്പിള ഇവിടാകുമ്പോ ഓല്ക്ക് അപ്പൊ പറ്റൂല ഓൽക്ക് എസിയാണ്ടേ.
ഉംഹ് അത് ശരിയാണ് ചിലവർക്ക് എ സി വേണം ചിലവൾക്ക് വേണ്ട അങ്ങനെയാണ്.
ആഹ് ആഹ് അതാണ്. അത് പിന്നെ ഇങ്ങനെ താഴെക്കാണേൽ നമുക്ക് കുഴപ്പില്ല ഇപ്പ വല്ലാതൊന്നുല്ല എന്നാലും. മൂത്ത നാത്തുന്റെ മോന്റെ കൂടെ എപ്പഴും പോയിട്ട്
ആ
ആഹ്
ഇന്ക്ക് വല്ലാതെ ആ നമ്മള് പോവണ ഒരു രണ്ടിസം മൂന്നിസം അടുപ്പിച്ചൊക്കെ ഇടവിട്ട് പോവാണേൽ കുഴപ്പല്ല. ഇതിപ്പോ ഇന്ന് പോയി ഇനിപ്പോ രണ്ടാഴ്ച്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് പോണം ഭയങ്കര സീനെക്കാരും.
ആഹ് അതന്നെ പിന്നെ അങ്ങട് പോവുമ്പളും ഭയങ്കരതക്കാരല്ലെ
ആഹ്
ഒരു മടി
ചെലെ കാറിനൊള്ളുട്ടോ എല്ലാകാറിനൊന്നുല്ല
ആഹ് സ്വന്തം വീട്ടീ്ന്ന് പോവുമ്പളെ.
ആ
പിന്നെ വേറെ ആള് ഇല്ലല്ലോ അപ്പൊ കൊഴപ്പല്ല അവിടങ്ങെനെ അതാണ്. പിന്നെന്തെക്കെണ്.
പിന്നെപ്പെന്ത്‌ അങ്ങനെ ഏഹ്
ന്താക്കുവാ
എന്ത്
ഫുഡ് ഫുഡ്
ഫുഡ ഒക്കെ ഇണ്ടാക്കച്ചാ തട്ടിമുട്ടി നമ്മക്ക് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നമ്മള് ണ്ടാകും വാക്കിഒക്കെ ടെസ്റ്റ്യ്തോക്കും.
ആഹ് ആഹ് ആഹ് കഴിച്ച് തെ
ടെസ്റ്റെയ്ത് ഞാന് ഞാനും ഇന്റെ നാത്തൂനും ഇന്റെ താത്തി വന്നാ ഞങ്ങൾക്ക് ഇവിടെ എന്തേലൊക്കെ ഇണ്ടാക്കണം.
ഉണ്ടാക്കണം മൂന്നാളുംകൂടി
മ്മച്ചി അട് ക്കളേ കേറൂല്ല ഞങ്ങളെന്നെണ്ടാവൊള്ളൂ
ആഹ് നിങ്ങളെ
അപ്പെ എന്തേലൊ ക്ക ഉണ്ടാക്കും അത് ചെൽപ്പ ഫ്ലോപ്പ്ആവും ചെൽപ്പം ഭാഗ്യണ്ടാവുംന്നർഞാതിരി
ആഹ് നത്തൂൻക്കു ഉണ്ടാക്കഅറീലെ
ആഹ് നാത്തൂന് ഇന്റാതിരിന്നെ ഞങ്ങളൊക്കെ പഠിച്ചുവര്നൊള്ളൂ
ആഹ് ചെറീനാത്തൂന
ആഹ്
ഉം ആങ്ങളഒന്നൊള്ളു ആഹ് അങ്ങനെ
ഉം
ആഹ്
ഓ ഞങ്ങള് താത്തിയ ഏകദേശക്കെ കുക്കയ്യും പക്ഷെ വലുതായിട്ടില്ല അവിടെ കു ക്കെയാന് പിന്നമ്മണ്ട് ഉമ്മക്ക് ഉമ്മ ഉണ്ടാക്കണം അങ്ങനെയാണ് അപ്പൊ പിന്നെ വല്ലാതെ താത്തിഅട് ക്കളെല് തലടില്ല ഒക്കെ റെഡിആക്കി കൊട്ക്കുന്നല്ലാതെ കുക്കയ്യാന് ഉണ്ടാവില്ല താത്തിം
ആഹ് താത്തക്ക് എത്ര കുട്ട്യള്ണ്ട്
ഒരാള്
അയാന
ആഹ്
ആഹ് ആങ്ങളൻക്ക്ഒന്നള്ളൂ
ആഹ് ഒരാങ്ങളൊള്ളൂ
അഹ് അഹ് അഹ്
ഞങ്ങളെ കുടുംബത്തിലാകെ രണ്ടാങ്ങളമാര്
ആഹ് ആരക്കെ മൂത്താപ്പാന്റെ
ആഹ് ഒരു മുത്താപ്പാന്റ മോനുണ്ട് കാക്കിണ്ട് ഞാനെള്ളു ഞങ്ങക്ക് രണ്ട് ആൽത്താരിന്ന് പറയാന്
ഏഹ് ബാക്കിയൊക്കെ വേണ്ടേ
ആഹ് ബാക്കി എൽക്ക താത്താരും അനത്തിയാളോക്കെയാണ്
ആഹ് ആഹ്
ഇങ്ങക്ക് ഇങ്ങനെ ആങ്ങളാരൊക്കെല്ലേ
ആഹ് പിന്നെ അനിയത്തി
ആഹ്
ഉം അങ്ങനെതന്നെ ഉപ്പമ്മ ആഹ് ഓ ഞാനിപ്പ കൊറച്ചായി ഒരു വർഷൊക്കായി
ആഹ്
ആഹ് ആഹ് പിന്നെ നിക്കിനി പണിണ്ടട ഞങ്ങള വീട്ടിന്റ കോലായത്തെ നായ കേറി നായള് ടി പെണ്ണെ എന്തൊക്കെ
എന്തെ കസാര ഒന്നും വെക്കല്ലേ ആദ്യവായിട്ട് കേറുവാണോ
ആഹ് ഇപ്പ ഇച്ചിരി തുടങ്ങിയതാണ്
ആഹ്
ആഹ്
ഒന്നൂല്ലെങ്കി കസാര എന്തേലുംഅല്ലെ വെള്ളക്കുപ്പിഎന്തെലൊക്കെ വെച്ചാ മതി
വള്ളക്കുപ്പിവെച്ചാ കേറൂല
വെള്ളക്കുപ്പി വെച്ചാല് വള്ളംനർച്ച് വെച്ചാലത് ശെരിക്കും ഓലെ വിചാരം ഒര് മൻ പക്ഷെ നിക്ക്‌ണ് ണ്ട്ന്നാണ് ഒന്ന് അല്ലഞങ്ങളൊക്കെ അങ്ങനക ട്ട്ല് വള്ളക്കുപ്പിവെക്കു അല്ലെങ്കി കസാരവെക്കും
ആഹ് കസേര ഇവിട ടേബിളിന്റെ കനവുള്ള കസാരയാണ അതൊക്കെവുടെ കൊണ്ടെച്ചിട്ടുണ്ടെങ്കി
എല്ല വല്യസിറ്റ്ഔട്ടാണോ ഓപ്പൺ ആയിട്ടുള്ളതാണോ
ഓപ്പണല്ല ചാരുപടി ചെറുതായിറ്റ്ണ്ട്
അല്ലാ ഓഹ് ചെർതായി കേർണസ്ഥലാണോ ചിലർത് വല്യ ഓപ്പണായിട്ട്ള്ള സിറ്റ്ഔട്ട്ആവൂലേ
അല്ലല്ല ഇത് തീണ്ട്ണ്ട് തീണ്ട്മ്മേലാണ് കേറീക്ക്ണ
ആഹ് എന്തേവാലന്തേ കെട്ടിയാലൊക്കെ മാക്കി
ആഹ് അത് കോലായി അല്ലേച്ചിട്ട് പിന്നെ വാടക കിട്ടൂല അതിനാത്ത്
ആഹ് വലഎന്തേ കെട്ടിടാ കസാല പ്പങ്ങള് അമ്മാതിരി വെച്ചിട്ട് കാര്യഇണ്ടാവൂല ലാബ്ന്റല്ലേ
ത്ഇണ്ടാവൂല മ്മള ബെഞ്ച് അത്ണ്ട് അയ്മലുംചെൽപ്പം കേറും ന്ന്കേറിട്ടില്ല. അഹ്കൊറെ ഡൈനിങ്ഹാളിൽ കൊട്ന്നിട്ട് ഇന്ന്പിന്നിം ഞാനവുട് തന്നെ കൊണ്ടോയ്ട്ട് ആരെങ്കിലും വെരുമ്പളൊക്കെ ഇരിക്കാന്
ആഹ്
പിന്നിംകേറന്നെ
ഏഹ് ഒര്ഗെതിയെടാവുംലെ
കെതികേട്
വെള്ളകുപ്പിവെച്ചോക്ക് അയിന്റെ വള്ളംനർച്ചാണ്ട് രണ്ടോമൂന്നെണ്ണംഒക്കെ
അങ്ങേയറ്റം ആഹ്
ഞങ്ങളൊക്കെ അങ്ങനെ വെക്കല് പറഞ്ഞ് പറച്ചില്എന്താച്ചാല് ആഹ് ഒര് മനുഷ്യൻ നിക്ക്ണാതിരി ഒര് നിക്ക് തോന്നുന്നാണ് ഉം ചെൽപ്പോ ഇപ്പവിഷയൊന്നുണ്ടാല്ല അങ്ങനെയുള്ളൊലും ഇണ്ടാവും
ചേലോല് ഉജാലവെള്ളോകെക്ക്ണല്ലേ
ഏഹ്
ഉജാല
വേറെന്തന്ന ആഹ് എന്നാ ആയ്ക്കോട്ടെശെരി
ആഹ്ശെരി.